ഹലോ കേൾക്കുന്നില്ലേ? ഹലോ ആഹ കേൾക്കുന്നില്ലേ ആഹ എന്തൊക്കെ ഫുഡ്‌ കഴിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ച് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ അവിടെ സുഖാണ് ആഹ സുഖാണ് കൊഴപ്പന്നില്ല
ആഹ ആഹ്
ഏഹ് ഫുഡിന് എന്തെനിം ആഹ ഹലോ കേൾക്കുന്നില്ല? റേഞ്ചില്ലാത്തോട്ത്താ?
എന്നെ ഹലോ ആഹ്ആഹ് കേൾ കേൾക്കാം പറഞ്ഞേ
റേഞ്ചില്ലാത്തോട്ത്താ നിക്കണേന്.
ഇല്ലല്ലകൊഴപ്പല്ലിപ്പം കേൾക്കാം പറഞ്ഞോളൂ
ആഹ എന്താന്ട്ട് ഫുഡ് എന്താ ചോറിന്എന്താ കൂട്ടാനൊക്കെ?
കേക്കുന്നില്ലേ നീകേക്കാലോ. ഹലോ ആഹ് ആഹ് കൊഞ്ചികിട്ടേര്ന്നു. മേടിച്ച് പൊരിക്കേം ചെയ്ത്. തീയലണകുച്.
ആഹ് ആഹ് അത് ശരി.
പിന്നെ.
എല്ലാ ജോലികളും കഴിഞ്ഞ്ങ്ങനെ ഇരിക്കാണ്ല്ലേ.
കൊണ്ടന്ന് വന്നിട്ട്.
ആഹ്, ഇണ്ടേയ്, ഇവിടെ കൃഷൊക്കെണ്ട്. എല്ലാതുംണ്ട്, റബ്ബറ്ണ്ട് വായത്തോട്ട്ണ്ട്.
ഉം ഉം
ഒരു ഓരോ ഭാഗത്ത് പച്ചക്കറികള് അങ്ങനെ സംഭവങ്ങള്. ഉം, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊറവാണ്.
ആഹ്.
അവിടെങ്ങനെ മാമ്പയൊക്കെണ്ടോ? ചക്ക, മാങ്ങ. ല്ലേ?
ആഹ ഇല്ലെയ്. ഇവിടെ ആണ അപ്പഴേഅദ്ദേഹൊന്നും അങ്ങനെയില്ല. ആഹ് നമ്മ മറ്റൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ.
ആഹ പിന്നെ ഫ്ലാറ്റ് ക്വോട്ടേഴ്സ് ആണോ അതോ സ്വ ഒറ്റക്കൊരൂവീടാ?
ആഹ്, ഓ അതന്നെ ഓ കോമ്പൗണ്ടിലെ വീടാ
ആഹ് ശെരി എത്ര വർഷായി ഇങ്ങടവിടെ താമസം തൊട്ങ്ങീട്ട്?
ഇപ്പൊരു മൂന്നാല്.
ശെരി.
ഉം
മക്കളൊക്കെ എന്ത് ചെയ്യ്ണു?
മക്കളൊക്കെ പഠിക്ക്യാ രണ്ടു പേര് രണ്ടു പേരുണ്ട്. ഒരാളിപ്പം ഏഴിലാ യി ര് ഒരാളഞ്ചിലും
ഉം ശെരി എന്താച ന്താ ചെയ്യ്ണോരിപ്പൊ. മോന്ണ്ട് എട്ട്യസ് ട്ടാ വ്ണ് ഏഴ്കഴിഞ്ഞ്. അവന്ണ്ട വിടെ കളിക്ക്ണ്. ആഹ് ഒരാളൊള്ളൂ.
ഉം ഉം ഇനീപ്പം സ്കൂള് തുറക്കാറായല്ലോ ലേ?
ഉം സ്കൂള് ഒന്നാം തീയതോഅല്ലേൽ മൂന്നാം തീയതിയോആണ് ഇവിടെ തുറക്കാറ്. അവിടെ?
ആഹ്, ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ഇനിയിപ്പ മഴയൊക്കെ ആയോണ്ട് എന്താണെന്ന് അറിയാൻ വയ്യ. സ്കൂൾ സാനൊക്കെ വേടിച്ചോ?
ആഹ് എല്ലാതും വേടിച്ചു.
ഉം ഉം എവിടെം എറങ്ങിയില്ല ഇനി പോണം. വയ്യ.
ശരി
സ്കൂള് തുറക്കാറു ആയി. ആഹ് ഇന്നലെ ഇന്നലൊക്കെ. കൊർച്ച് മഴ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ കൊർച്ച് പെയ്ത് ഇപ്പം. ഇങ്ങനെ മങ്ങി കിടക്ക് ന്ന് കൊർച്ച് കഴിഞ് പെയ്യാനായിരിക്കും ഉം.
ശരി ഇവടെ എന്തായാലും ആ അതേ നല്ല ചൂ ചൂടായിരുന്നു ഇവടി അതന്നെ നല്ല ചൂടേന് ചൂട് സഹിച്ച് ചൂടൂകുരൊക്കെ പൊന്തി റ്റ്ങ്ങട്ടെ ആകെ എടങ്ങറയിക്കുന്ന്ങ്ങട്ട് അത്ര ചൂടാണ്.
ആഹ് ഓ ശരിക്കും അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ലായിരുന്ന് ഇപ്പ ഇവിടെയും കുഞ്ഞുങ്ങൾക്കും എല്ലാം ചൂട് കുരു വന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു ഉം എന്തായാലും മഴരാശ്വാസമായി.
ആഹ്
ഉം ഉം പിന്നെ ബുക്കൊക്കെ കിട്ടിയാ അപ്പളേക്കും ഇക്ക ചെറിയ ഏലക്കയുടൊക്കെ ചെറിയ ബിസിനസുണ്ട്. ഉം പിന്നെ വേറെന്താ വെക്കേഷൻ എവിടെേയും പോയില്ലേ
വെക്കേഷനില് പിന്നെ ഏട്ടത്തിന്റെ വീട് എടപ്പാളാണ് അങ്ങട്ട് പോയി വേറെങ്ങട്ടും പോയിട്ടില്ല അവടെ
ഓ പിന്നെ
മാള്ക്കൂടിയൊക്കെ ഒന്ന് കറങ്ങിപ്പോന്നു മോനിം കൊണ്ട്.
ഉം ഉം ഉം ഉം
ഇങ്ങളോ ഇങ്ങള് പോയോ
ഇല്ല നമ്മളിവിടെ ഇച്ചിരി ഹോ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിപ്പോയി നമ്മള് പിന്നെ അങ്ങനെ എവിടെയും പോവാൻ പറ്റിയില്ല. അങ്ങനെ അങ്ങ് പോയി. ആഹ് നമ്മളെ വാപ്പാക്ക് ചെറിയ പ്രശ്നം പ്രശ്നയിന്നു അപ്പൊ ഓ ഓ പ്രശ്നങ്ങളിലാണ് നമ്മൾ മൊത്തം മെഡിക്കൽ കോളേജില്ലായിരുന്നു ഇപ്പൊ വന്ന്
ആഹ്
ഉം
ആഹ് ഓപ്പറേഷൻ കഴിഞ്ഞോന്ന്ട്ട് എന്തേനു അസുഖം
വേറെ
വേറെന്താ അങ്ങനെ പോകുന്നു.
ഈഹ് ഹാർട്ടിടിപ്പ് ഉണ്ടായിരുന്ന് ഈഹ് ഉം മാങ്ങൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാ പൊട
ആഹ് മാങ്ങ എല്ലോണ്ട് മാങ്ങി ചക്കൊക്കെ. അതൊക്കെ അത്യാവശ്യണ്ട് ഇവടെ വീട്ടിലെന്നണ്ട്
ഉണ്ട് ഉം അതൊക്കെ ഒരുപാടാകുമ്പോ നമ്മള് ഏതോ ചെയ്യും
ഒരുപാട് ആകുമ്പോ ഞങ്ങൽ അടുത്ത വീടുകൾക്ക് കൊട്ക്കും. ആഹ് എടുത്തത്തെ വീടുകളിലൊക്കെ കൊടുത്തു പിന്നെ മാങ്ങ ഉപ്പിലിട്ടു മ മറ്റേ സുർക്കിൽ ഇടൂല്ലേ അങ്ങനെയൊക്കെ ഇടും കൊറച്ച് അച്ചാർ ഇടും.
മാങ്ങോണ്ടോ ഏയ് മാമ്പയപുൾശേരിണ്ടാക്കും.
അതല്ലടാ മാങ്ങ പിന്നെ ഉം പഴിക്കുമ്പോഴേ അടിച്ചിട്ട് എന്തോ ഈഹ് വെയിലത്തക്കിട്ട് ഉണക്കുന്നതക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യോ നിങ്ങള്
ഇല്ല ഞങ്ങൾ ചെയ്യാരില്ല ഞങ്ങള് മാങ്ങ കിട്ടിയ മാങ്ങ ജ്യൂസ് അടിക്കും പാലൊഴിച്ചി പിന്നെ കൊർച്ച് സുർക്കില്ടും. അങ്ങനെ പച്ച മാങ്ങ അങ്ങനെ. പിന്നെ ഇവിടെ എട്ത്തത്തെ വീടുകള്ലൊക്കെ കൊടുക്കും കൊറേശേ
ഉം ഇവിടെയൊന്നും നമ്മക്ക് കിട്ടാനില്ല ഇവിടെ. ഇതെന്നെ അധികം ഉം എല്ലാം നമ്മക്ക് നമ്മള് പൊറത്ത്ന്ന് വേടിക്കണം
ഉം ചക്കെ
ആഹ് ചക്കമരം ഉണ്ട് പക്ഷെ അത് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഇപ്പ പിടിച്ചു വരുന്നതേ ഉള്ളൂ അത് അപ്പറത്തെ സൈഡി നിക്ക്യാത് അല്ലാത വലുതായിട്ടൊന്നുല്ല.
ആഹ് ശരി
ആവശ്യള്ള ഒരു മരങ്ങൽ ആയിട്ടൊന്നുല്ല ഉം പിന്നെ
പിന്നെ വേറെന്തൊക്കെ ആഹ് കൊട്ത്തിട്ടുണ്ട് കിട്ടീട്ടില്ല
ഉം ഉം ഉ
നല്ല തെരക്കല്ലെ ഇപ്പോ സ്കൂൾ ടൈംമല്ലേ.
ആഹ് അതാ ഞാനും കൊടുത്തിട്ട് രണ്ടാഴ്ചയായി ഇത് വരെക്കും കിട്ടിയില്ല എല്ലാരെയും ത ചേച്ച വരൻ
ഉം അതാണ് ഞാനിപ്പോ കൊടു ത്തിട്ട് ഒരാഴ്ച ആവ്ണൊള്ളൂ ആ ഒരാഴ്ച കഴിഞ്ഞു ഇപ്പൊ കൊടുത്തിട്ട് ഉം പിന്നെ സ്കൂള് തുറന്നിട്ട് കിട്ടു ആയിരിക്കും കര്താ.
ആഹ് അതെ അല്ല നമ്മള് ഇത്ര നേരത്തെ കൊടുത്തോണ്ട് എന്തായാലും കിട്ടുായിരിക്കും കഴഞ്ഞറാശ്യക്കെ ഇഞ്ജ് താമസിച്ചും വല്ല്യ പാടാണ് അതൊയിച്ച് നേരത്തെ കൊടു എന്നട്ടും കിട്ടിയില്ല രണ്ടാഴ്ച കഴിഞ്ഞ്പ്പോ
ആഹ് ശരി. നല്ല എങ്ങനെയാ അവിടെ റൈറ്റൊക്കെ ഒരു യൂനിഫോമടിക്കണെങ്കി റൈറ്റൊക്കെണ്ടാവും.
ആഹ് ഇവ്ടെ പിന്നെ രണ്ടെണ്ണം കൂടെ ചെയ്യുന്നേന് ആയിരത്തി ഒരു ഇരുന്നൂറ് രൂപ.
ആ അത് ശരി ഇവെടിം ആഹ് ഇവെടിം അവിടിയൊക്കെ സെയി ആണ് അപ്പൊ ഞങ്ങക്ക് ഇവിടെ എഴുന്നൂറ് രൂപന്നേണ്.
ആഹ് ആഹ് നല്ല പൈസെ മറ്റേത് കൊറവായിര്ന്ന്. ഇപ്പച്ചിരി പൈസ ഉണ്ട് ഉം
നല്ല വാണപ്പൊ ഇപ്പ എല്ലത്തിനും ഉണ്ടല്ലോ നല്ല ക്യാഷ്. അവിടെ ബാഗ് നോട്ട് അയിനൊ ക്കെ റേറ്റ് കൂടിക്ക്ണ്.
റേറ്റാ ഇപ്പം നോട്ട്ബുക്ക് നോട്ട്ബുക്കിന്പ്പം പതിനെ ട്ട് രൂപക്കോക്കെ ഉണ്ടന്ന് പറയുന്ന കേട്ടു. ആഹ് ച്ചേ അത്യാവ്ശ്യം ആഹ് ഇവിടെ ഒന്നെടുത്താ ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ബസ്സാറൊക്കെ ഉണ്ട് അതിലൊക്കെ കുറച്ച് നമുക്ക് കിട്ടും ആഹ് അഞ്ച് ബുക്കടുത്താ അഞ്ച്ബു ക്ക്‌ ഫ്രീ അങ്ങനെയുണ്ട് ആഹ് അന്നേരം നമുക്ക് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോവാ അങ്ങനെ
ആഹ് അങ്ങനെ പോവാ അങ്ങലെ ഞങ്ങക്ക് അങ്ങനെ ഒന്നുല്ല ഇവിടെ ഞങ്ങള് ഇവടെ ഒരു നോ ട്ടിനന്നെ മുപ്പത്തി നാ എന്റെ നാൽപ്പത്തിരണ്ട് രൂപ കൊടുത്തപ്പോ എൻ്റെ മോൻ്റെ നോട്ടിന് ഞാനങ്ങനെ പ ത്ത് നോട്ട് വേടിച്ച് വെച്ചിരുന്നു എട്ട് വിഷയാണ്ല്ലത് പിന്നെ രണ്ട് നോട്ട് ഒന്നിന് എസ്ട്രാ വാങ്ങി. നാപ്പത്തി എത്രയാ ആണ് കൊടുത്തതന്ന്
ആഹ് ആഹ് ഇപ്പ ഇവിടെക്കചി ആഹ് ഇവിടെ നമ്മളെ കൊല്ലം മയണ്ടേ കൊർച്ച് ആഹ് ഒരുപാട് കടകളുണ്ട് അപ്പം പിന്നെ എല്ലാടത്തും ആഹ് ഇങ്ങനെ വില കുറച്ചൊക്കെ ഇങ്ങനെ കൊടുക്കും ഫ്രീ ആയിട്ടും ഫ്രീ ഓഫറൊക്കെ. ട്ട് കൊടുക്കും കൊറേ അപ്പൊ നമുക്ക് കൊറെ ഒക്കെ ഓഫറിലൊക്കെ മേടിക്കാൻ പറ്റും. നൗ ഒരു ബാഗിന് ഒരു ബാഗ് ഫ്രീ എന്നൊക്കെ. പറയ്ന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അറിയാം അറിയാം എന്താണെന്ന്. ന്തായാലും ഒന് പോണം. പിന്നെ ഹോൾസെയിൽ കട ഒരുപാടുള്ളോണ്ടേ നമ്മുക്ക് കുറച്ച്. ഇതായിട്ടൊക്കെ കിട്ടും ഹോൾ സെയിൽ റേറ്റിന് കിട്ടും. മ് അതുകൊണ്ട് കൊള്ളാം. പിന്നെ വേറെന്തൊക്കെയുണ്ട അവിടെ? ഹലോ.
ആഹ
മോനുണ്ടോ വീട്ടിലിപ്പം? കുറു ശെരിയെന്ന ഹലോ.